ഹലോ ആ കുട്ടികളൊക്കെ എന്താ പഠിക്കുവാണോ ആഹ് കേക്ന്ന്ണ്ട്
ആഹ ഒക്കെ പഠിക്കണ മക്കളാ ചെറിയ മക്കളാ വെല്ത് പത്ത്പ്പ വലുതിപ്പ പത്ത് കഴിഞ്ഞ് നാലാള
ആഹ്‌ എനിക്കതെ നാലാള
ആഹ്‌ ചർത്
എല്ലാരും ആ ആഎല്ലാരും സ്കൂൾ പോണോരാണല്ലേ
ആഹ് അല്ലാ സ്കൂളിൽ പോണോലാ പിന്നെ അയിന്റെ മൂത്ത അഞ്ചില് മറ്റെ എട്ടില് ഒക്കെ പോണോലാണ് ഓല് നാ രാവിലെ ഒക്കൊര് ഓലാണ്ട് പോയി കഴിഞ്ഞെങ്കിലെ ആഹ്‌ ഭയങ്കര തെരക്ക്‌ കേകരം അഹ് ഒക്കപ്പാടങ്ങട്ട് ഒരുര് ഇങ്ങട്ട് ഓലാണ്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അകക്കൊന്നങ്ങട്ട് ഒന്നാണ്ട്
ആ എന്താണേനും ഒരു പൂരം കഴിഞ്ഞ ലുക്ക്‌ ആയിരിക്കും ഇവിടൊക്കെ അങ്ങനെയാണ് സ്കൂള്ക്ക് പോയിടട്ട്ണ്ടെങ്കിൽ സ്കൂള്ക്ക് പോയിട്ട് ഒന്ന് വൃത്തിയാക്കിയാലെ സമാധാനം കിടട്ടൊള്ളൂ അത് വരെ ആകെ വലിച്ചിട്ടിട്ട്
വന്നാ പിന്നെ അതേ മാതിരിയാവും എങ്ങനെയാണ് പിന്നെ അതേമാതിരി ആവണ അറിയില്ല അറി ഞാന്
ആഹ് അത് ശരിയാണ് വരിച്ച ഉം ആകെ വരിച്ചിട്ടിട്ട് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടും ഇവിടെ ഇട്ടിട്ടും എന്താ ഒരു കഥയായിരിക്കും
ഉം അതൊക്കെ അവിടെ ഇത് അങ്ങനെ ആക്കണം എന്നൊക്കെ പറയട്ടോ ദിവസം കാണും പിന്നെ കാണും ഇത് ഇങ്ങനെയാണ് വരണ് എങ്ങനെയാണ് ഇത് പിന്നെ പിറ്റേന്ന് ആഹ്
അങ്ങനെ ഓടൂലകേട്ടോ പിറ്റേന്ന് അയിച്ച് രാവിലെ നന്നാക്കുമ്പോൾ എങ്ങനെയാണ് റബ്ബേ ഇങ്ങനെ ആയത് വിചാരിച്
ആഹ് അത് ശെരിയാണ് ഇവിടൊക്കെ അങ്ങനെന്നെണ് സ്കൂളില്ലെങ്കില് പറയണ്ട
ഉം
പിന്നെ ഓലോട് തൊള്ളട്ടിട്ടും ഓല് കുളിച്ച്ട്ട്ണ്ടെങ്കില് തോർത്തുമുണ്ട് അവിടെട്ടിട്ട്ണ്ടാവും ഡ്രസ്സ് ഇബടെട്ടിട്ട്ണ്ടാവും ഏഹ് പറ ആഹ് പറഞ്ഞു കൊടുക്കും ആഹ് പറഞ്ഞു കൊടുക്കുമ്പോ ഒക്കെ റെഡിയാക്കും പക്ഷേ അത് പിറ്റേ ദിവസം അതേപോലെ വീണ്ടും ചെയ്തിട്ടുണ്ടാവും അപ്പൊ മറന്നിട്ടുണ്ടാവും
ഇണ്ടാവും ഉം അന്നരം ചെലപ്പോ അയലിമലൊക്കെ കൊണ്ടോയിടും ഉം
ആഹ് അപ്പൊ അയലിമ്മലൊക്കെ കൊണ്ടോയിടും പിന്നെ വീണ്ടും അതേപോല അയിച്ചിട്ട ഡ്രസ് ബാത്ത്റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അയിച്ചിട്ട ഡ്രസ് ഇത് ബാസ്ക്കറ്റ് കൊണ്ടോയിടാൻ പറയും എപ്പോഴും പറയുന്നതാ അപ്പൊ പറഞ്ഞയും പാപ്പ ചെയ്യും പിന്നെ ഒരു മർക്കും വീണ്ടും അതേപോലെ ചെയ്യും
ക്കുംപിന്നെ ചെലപ്പോ കോണി സ്റ്റെപ്പിമ്മെലൊ ആയിരിക്കും ചിലപ്പോ ആ റൂമിൽ അവിടെ മാറ്റിയെടുത്ത് തന്നെ കഴിച്ചു ഇടും
റൂമിൽ അവിടെ എവിടെങ്കിലുംണ്ടാവും അങ്ങനെയൊക്കെ തന്നെയാണ് കട്ടിന്മേൽ തന്നെ ഉണ്ടാവും ചെലപ്പോ അതെ അവർ കുട്ടികളാക്ക ഒന്ന് വലിയതായി കിട്ടണം എന്നാലേ സമാ
അഹ് പറയന് അപ്പണ്ട് ഫ്രീ അയ്ക്കാരറിം ഓല് മക്കളല്ലേ ചെറിയ മക്കളല്ലേ അപ്പൊ പിന്നെ ഓലെ പറഞ്ഞിട്ടും കാര്യല്ല
ആഹ് അത് തന്നെ
ഉം
എന്നന്നെ ഓല പറഞ്ഞ ഓലക്ക് ഇപ്പം ഓല വീട്ടിലാണോന്നേ ഫ്രീഡം ഉണ്ടാവുള്ളു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആഹ്
എന്നാലും നമ്മള അങ്ങനെ ചിലപ്പോ ഉണ്ടാവും ഒരു പിന്നെ എടക്ക് ഒരു ഭയങ്കര ഇങ്ങട് ദേഷ്യം പിടിച്ചല്ലോ എത്ര നന്നായത് പിന്നെ ഇങ്ങനെ എടക്കൊരു ചീത്ത പറയും ചിലപ്പ വിചാരിച്ചും മക്കളല്ലേ
ആഹ് ഞമ്മളിപ്പോ വീടക്കെ ഒന്ന് വൃത്തിയായിട്ട് കൊണ്ടടുക്കാനൊക്കെ താല് പ്പര്യം ഉണ്ടാവും പക്ഷേ ഇവര് വന്നിട്ടുണ്ടെങ്കില് ഒക്കെ അങ്ങനെ അവിടെയും ഇവിടെയും വിരിച്ചിട്ടിട്ട്
ഉം പിന്നെ ആഹ് ക കൾച്ച്ണേകൺന്റെമേ സ്കൂൾ പൂട്ടിലൊക്കെ കൾച്ച്നെ കട്ടിം വണ്ടിം ന്റെ റബ്ബേ ഞാന അത് പൊറുക്കി വെച്ച് വെച്ച് വെച്ച് പൊറുക്കി മേല കൊണ്ടയിടാനും വേയ്യാ അത് അന്നൊക്കെ വെയില അരുന്നല്ലോ അത് ഇവിടെ അകത്തില്ലെങ്കി ഓല്‌ പുറത്തിറങ്ങി പോല കളിക്കാന് അപ്പൊ അത് വേണാണോ അഹ് പിന്നെ ലാസ്റ്റ് ഞാനൊക്കെ പൊറുക്കി കോണിന്റെ ഒരൂലെ ആണ് കൊണ്ട് വച്ചത് ഉ
ഉം വാതില് തുറന്നിടാനും പറ്റൂല്ല എന്നാല് ഉള്ളില് ഇരുത്താനും പറ്റൂല ഉള്ളി ഉള്ളിലിരിത്തിയാ ഫോൺ കൊടുക്കണം വാതിൽ തുറന്നാൽ പുറത്തിറങ്ങി പോവും ചെയ്യും ഒരു കുടുങ്ങിട്ടായിരുന്നു അങ്ങനെ
ഇനിപ്പോ ഫോണും കൊടുത്തിട്ടില്ല പക്ഷെങ്കില് കുറച്ച് എന്റെ കുട്ടികളങ്ങനെയാ കുറച്ച് പൊരിപ്പൊക്കെ എടുത്ത് ഓല് ജനവാതിൽ വന്ന് അങ്ങട്ട് കേട്ടി ഇങ്ങട്ട് കെട്ടി കുറ്റിപ്പരക്കെ ഉണ്ടാക്കി
ഇവിടണ്ട് ഇവിടീണ്ട അതന്നെ ഞാനെ ഞ വർ
ആഹ് ഒൻ അതിനെ കെട്ടിതാക്കി ഒരു കേട്ടി ഇതാക്കി കളിച്ച ഓൽ ഇട്ട് പോവും ഞാൻ പറി കളിച്ചിട്ടണ്ടെങ്കിൽ ങ്ങള് അതേപോലെ എടുത്ങ്ങൾ വെക്കാണെങ്കിൽ കുഴപ്പല്ല അത് മ വേറെ കുട്ടികളും വരും അപ്പ എല്ല ഇബര് മാത്രല്ല അടുത്തുള്ള വേറെ കുട്ട്യാളും വരും എന്നിട്ട് ഈ കൊറെ പുൊതപ്പും വിരിപ്പും ഒക്കെ ആയിട്ട് പോവും ജനന്മ കെട്ടിട്ട് ഈ ജനന്മക്ക്‌ കെട്ടി ഇട്ത് കെട്ട്യാ ന്നട്ടൊരു ഒരു ഇമമീം കുട്ടികളൊക്കായിട് കളിയൊക്കെ ഉണ്ട്
അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങട്ട് പിന്നെ ഓലെ നൻ ങ്ങട് അത് ഇട്ട് ഓല് പോവും ഉം അതേ മ
ആഹ് ഇട്ട് പോവും പിന്നെ ഞമ്മൾക്കാ പണി ദേഷ്യം വരും ചെയ്യും ചെലപ്പോക്കെ പിന്നെ ഞമ്മള്ടെ മക്കളെല്ല എന്തേങ്കലും പറയാൻ പറ്റുവോ
പിന്നെ അകത്തുന്ന് പുറത്തിറങ്ങിപ്പോയി അന്ന് വെയിലല്ലേ അന്ന അങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റൂല്ല വെയ് കൊള്ളേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നല്ലോ അപ്പൊ പിന്നെ അനെ കളിച്ചോട്ടെ കളിച്ചാണ്ട് പിന്നെ നമ്മളോ ഒരു ഭാഗത്തങ്ങനെ ഇരിക്കും അത്ര തന്നെ
ആഹ അതന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഓല്ക്ക് ഫോണ് കൊടുത്താ പിന്നെലോ ക്ക്‌ വേറെള്ള കളിയൊന്നോല് കളികൂല അവിടെ ഫോണേറ്റോലിരിക്കും പക്ഷെ ഫോണൊക്കെത്രച്ച്ട്ടാ കുട്ട്യാൾക് കൊട്ക്ക
ഫോണ് മ്മല് നാൻ പൂട്ടിന് ഞനൊരു സമയട്ടക്കേനി കാ മണി കാ മണിക്കൂർന്ന് ഞാ പറിം പക്ഷെ പക്ഷേ ഞാനൊരു ഇര് വെ മിന് റ്റൊക്കെ കൊടുക്കും പറ പർച്ചില് ക്കാ മണിക്കൂറാണ് ഇങ്ങട്ട് ഇരുവെ മിൻറ്റൊക്കെ കൊടുക്കൂ രണ്ടാക്കും
പണിയെടുക്കാൻ പോയ പിന്നെ ടൈം പോണറിയൂല്ല
ആഹ് ഇല്ല ചെറിയറ്റേക്ക് രണ്ടാക്കാണ് വല്ല്യ‌ പിന്നെ ഉം ടൈമ് കഴിഞ്ഞാ അറിയൂല ചെൽപ്പോല് കൊണ്ടന്നെരും ചെറ്താണെങ്കി പിന്നിം കൊണ്ടന്നെരും മറ്റോ ല്ക്ക് തിരെയോർമ്മണ്ടാവൂല്ല
ആഹ് അതാണ് ഇവിടെക്കെ അവസ്ഥ അതെന്നേണ് ഞാന് ഇന്റെട്ത്ത്ന്ന് ഫോണ് പിന്നിം തീരെ കിട്ടൂല പക്ഷെ ഇപ്പ വന്ന്ട്ട്ണ്ടെങ്കില് ഫോണൊടുക്കും ഓല് പിന്നെ ആഴ്ചേലൊക്കെയാണ് വെരാ അത് കാരണം പിന്നെ ആഹ് അപ്പ പിന്നോൽക്ക് എപ്പളേലും വെര്ണെല്ലേ അപ്പൊ ഓല് ഫോണങ്ങണ്ട് കൊടുക്കും
അഹ്ശരി ഇവെലെപ്പാന്റെന്നെ ഇവലെപ്പങ്ങനെ കൊടുക്കൂല ഇവലെപ്പ ഫോണ് പണിയതിയാക്കി വന്നാണ്ട് കൂലിപ്പണിക്കന്നെ അപ്പ പണി മതിയാക്കി വന്നാണ്ട് ഫോണ് കണ്ടാണ്ടാണ്ടൊറങ്ങും അപ്പോലാ ഫോണാണ്ടെടുത്തുണ്ടോയി കാണും ഫോണ് കണ്ടാണ്ട് ഓലാണ്ടോർങ്ങും
ആഹാ
ഫോണങ്ങനെ വെ അപ്പ അപ്പം കിട്ടൊള്ളൂ ഓൽക്ക് ഫോണ് അല്ലാതെ കൊടുക്കൂല
ആഹ് ഇബടങ്ങനെല്ല ഇബടെ ഫോണ് ഇപ്പ കൊടുക്കും ഇപ്പാക്കെപ്പെളേലുവാണ് കുട്ട്യളെ കാണ്ണത് അപ്പൊ പിന്നെ കൊടുത്ത തെരൂലാന്ന് പറയാ ഇപ്പാക്ക് വെയ്യ അപ്പത്ങ്ങട്ട് കൊടുക്കും ഇന്റെട്ത്ത്ന്നങ്ങനെ കിട്ടൂല ആഹ് അതന്നെണ്ടാവൊള്ളു
പറയാ കയ്യൂലല്ലോ?
ആ അതാണ് ഇപ്പ ഞാ ഞാനാണെ രണ്ട് ചീത്തറഞ്ഞാ അങ്ങട്ട് പറഞ്ഞയ്ച്ചാ പോവും പിന്നെ ചെറ്ത്ണ്ട് രണ്ടു വയസ്സായത് അതിനെയ അയിന്നേണ് ഒന്നും പറയാം പറ്റാത്തെ ഭയങ്കര വാശിയാണ് അറിയാതെ കൊടുത്തു പോവും ആ തിരിയാനായിട്ടുല്ല്യ പിന്നെ ഞമ്മക്കെന്തേലൊരു പണിയെടുക്കണങ്കില് ഫോണ് കൊടുത്തേ പറ്റൊള്ളൂ വേറൊരു കളി ഇപ്പം പണ്ടത്തെ കുട്ടിയളല്ല ഇപ്പളത്തെ കുട്ടിയൾക്ക് കളിക്കുന്ന സാധനങ്ങളോ ഒരു കളിയോ ഒന്നും അറീല്ല ഇവര്ക്ക് ആകെ ഈ ഫോൺ ആ അതാണ് ഞാൻ കൊടു മ്മ് ആഹ് ഞാൻ കൊടുക്കല്ല്യ ഞാം മറ്റുള്ളോർക്കൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അന്നൊക്കെ കുട്ടിനെ കുട്ടിയളെ നോക്കാനാള്ണ്ടായിരുന്നു ഇവടെ ഇക്കാന്റെ ഇമ്മയെക്കെണ്ടായ്രുന്നു പക്ഷേ ഇപ്പൊ ആരും നോക്കിതരാനില്ല്യ അത്കാരണം നമ്മക്ക് കൊടുത്തേ പറ്റു വേറെപ്പൊന്നും ചെയ്യാം എല്ലേ പിന്നോളെ ആഹ് പിന്നെപ്പൊ ഇബലിം പിന്നാലെ നടക്കണം നമ്മക്ക് വീട്ട്ത്തൊരു പണിം എട്ക്കാപറ്റൂല.
അഹ് ശെരി അല്ലെങ്കി പിന്നെന്തേലും കളിക്കോപ്പും ഇനിയമ്മള് ഫോണ് കൊടുക്കാതെന്തെങ്കിലും കളിപ്പൊ കളി കളിക്കോപ്പ്മ്മലൊക്കെ ആക്കിതിരിച്ചണം അല്ലെങ്കി എന്നും ഓൽക്ക് ഫോണ് തന്നെ വാണ്ടി
ആഹ് കളി എന്ത്? കളിക്കാനിഷ്ടംപോലെ സാധനെണ്ട് ഇപ്പൊ മറ്റ് മൂ എന്റെ ഇബളെ മൂത്ത ൾക്ക് സൈക്കിള് വാങ്ങാൻ പോയ്രുന്നു ബർത്ത്ടക്ക് ബർത്ത്ഡേര്ന്നു കഴിഞ്ഞമാസം സൈക്കിള് വാങ്ങാൻപോയപ്പോ ഓൾക്ക് വാണം സ്കൂട്ടി അപ്പന്നെ ആ ഇന്നാ സ്കൂ ട്ടിയൊക്കെ വാങ്ങി കൊട്ത്ത്ട്ട്ണ്ടെങ്കി കളിക്കുവായിരിക്കും ഇന്നാ ഫോണിന്റെ ഇതൊന്ന് ഉപയോഗം കൊറേയ്ര്ക്കു വെച്ച്ട്ട് സ്കൂട്ടിവാങ്ങികൊട്ത്ത് എവ്ടെ സ്കൂട്ടി വന്ന് കൊടുന്നന്ന്ങ്ങെനെ അങ്ങോട്ടുങ്ങോട്ടൊക്കൊന്ന് ചവ്ട്ടി മറ്റേ റിമോട്ടിന്റാണ് ചൗട്ടിയോക്കി ഇപ്പോളാവാത്ത്ക്ക് ആഹ് നോക്ക്ന്ന് പോലുല്ല്യ ഞാപറിയാ എന്ത് കളിക്ക് കളി കുട്ടികൾക്ക് സാനംമാങ്ങിക്കൊട്ത്തിട്ടുംകാര്യല്ലട്ടൊ കുട്ടികൾക്ക് പിന്നും തോ നോക്ക ഫോണു മേമൽതന്നെയാണ്
ഫോണ് മക്കെതന്നെയാണ് പ ക്ഷെഫോണ് കിട്ടിക്കഴിഞ്ഞ പഷെ ഞമ്മളെട്ത്ത്ന്ന്കിട്ടൂലന്ന്കാണുമ്പോ ഓലയ്മന്ന് വേറ്ടും പഷെ അമ്മള് ചെറിയമക്കളാവുമ്പോ വാശിണ്ടാവും
സ്സിലാവാൻള്ളപ്രായവണംന്നാപിന്നെ
ആവണം പഷെ നമ്മളെചെറുപ്പത്തില് കൊട് ഇത് ശീലായാല് പർഞ്ഞിട്ട് മൻസ്സിലാവുൻള്ള പ്രായാണന്നും പർഞ്ഞിട്ട് അപ്പോൽക്കൊരു ദേഷ് ഷ്യംവരും ഇപ്പങ്ങണ്ടില്ലേഓരോ കുട്ടിയൊളൊഓരോന്നൊക്കെ ചെയ്യ്ണെ ഉം
ചെയ്യണത് അതൊക്കെഇന്നപ്പെ എല്ലാരുംചീത്ത പറയും ഫോണ്ഇങ്ങനെകൊടുക്കല്ലെ ഞാൻപർഞ്ഞ് ഞാന്ഇതിനെപ്പെന്താചെയ്യാ എന്തേലുംപണിയെടുക്കണെങ്കില് ഓക്ക് ഫോണ്കൊടുത്തേക്ക്പറ്റൊള്ളൂ വേറെപ്പന്താ പണ്ടുള്ളകുട്ടിയള് ഒരുബമ്മക്കുട്ടിണ്ടെങ്കിലായി ട്ടൊയ്സ്സെറ്റ് അയെറ്റ്കളിക്കും ഓര് എടുത്തിട്ട്‌ വച്ചിട്ട് ഇതിനൊക്കെ ഇഷ്ടം പോട് കളിസാനങ്ങള്ണ്ട് കിച്ചൻസെറ്റായിട്ടും ശെ ഒന്നുംകുട്ടി പോവുല ആരെലും ഉണ്ടെങ്കില് പിന്നെ കൊറ ആഹ് ആരേലുംഉണ്ടെ
ന്റെ കുട്ട്യാൾകാണേ അയ്റ്റങ്ങളൊക്കെ ഫോണാണ്ട്കൺ ലേ ഭക്ഷണം കഴിക്കോള്ളേനി
ആഹ് ആഹ് അങ്ങനൊക്കെതന്നെയ്രുന്നുബെല് ന്റെഹെ ഈ ചെറുതിന്റെമൂത്തത്അങ്ങൻത്തെ യെര്ന്നു ഇപ്പല്ല ആദ്യ ചെ ഭക്ഷണംകഴിക്കണെങ്ക ഫോണ്കൊട്ക്കണം ഫോണ്കൊടുത്തേപറ്റൂ അല്ലാണ്ട്ഭക്ഷണംകഴിക്ക്യേല്ല ന്നിട്ട്ന്നെഎല്ലാരും ചീത്തറ്ഞ്ഞീന്നു പിന്നെഭക്ഷണംകൊടുക്കും പിന്നെകുയ് കിട്ടുന്നകൊട്ക്കുന്ന കുട്ടിയാൾക്ക്ങ്ങനെ ഫോണൊട് ശീലക്കാര്ത് ഞാൻപറഞ്ഞു ആഒരു പ്രായംവരെല്ലെ അഹ്കഴിഞ്ഞാഞാനങ്ങ്ട്ട്മാറ്റും ആന്നിട്ട്പ്പൊൾക്കങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല ഇപ്പഞാൻ ഫോണ്കൊടുക്കൂല ഇപ്പസ്കൂൾളൊക്കെ ചേർത്തിയെന്നെ ശേഷം പിന്നെ ആഹ് ഞാൻഇതേപോലെ ടൈം പറഞ്ഞ്ട്ടെകൊട്ക്കോള്ളൂ ആ ടൈമ്കഴിഞ്ഞാല് പിന്നെപേടിയാണ് വല്ലാതെചോയിക്കാൻ വരൂല ആഹ് ഇപ്പോമൻസ്സിലായി തരൂലന്നുള്ളത് കിട്ടൂലന്നുള്ള ഇപ്പൊചോറ്യ്ക്കുമ്പോഴും ഞാൻ പറഞ്ഞുചോറ്
കുട്ടികൾക്ക്യ്മ്മെ കൊണൊന്നുല്ലല്ലോ ദോഷാന്നല്ലാതേ
ആ ദോശാണ് കണ്ണിന്കേടാണ് അങ്ങനെഎത്രനമ്മള് കേക്ക്ന്നതാണ്കണ്ണിന് ക്യാൻസറ് വന്നിട്ടു പഷെ പേടിണ്ട്‌ ആഹ് ആഹ്
ഈ ഷോട്ട്ങ്ങനെ കണ്ടാണ്ടേ ഓൽക്കവ്ട്ന്നെ ആഹ് ഇസ് പിന്നെഅതന്നെ അത്ങ്ങനെ നീക്കിനീക്കിഇങ്ങനെപോവാണ് ഉം അപ്പൊഓൽക്ക് സ്കൂൾന്ന് മാഷന്മാര്പാടം എടുക്കുമ്പോളേ മൻസ്സിലാവാൻ പാടാഅതൊണ്ടാണ് ഈഫോണ്ങ്ങനെകാണാനോണ്ട്
ആഹ് ഫോൺങ്ങനെകാൺണൊണ്ട് ഒഴിവ് കിട്ടിയകുട്ടിയൊൾക്ക് ഫോണാണ് വേണ്ടത് ഞാൻപറപണ്ടത്തെ ജീവിതൊക്കെ അതായ്രുന്നു ഏറ്റവുംനല്ലജീവിതം പണ്ട്
ഈ പണ്ടത്തെ അപ്പ് ഇപ്പൊഈ ഫോണണ് വന്നേനേശാണ്
ആഹ് കുട്ടികൾക്ക് കളിയും അറിയില്ല ഒന്നും ഒര് പൊറത്ത് ആളുകളു ആയിട്ടുള്ള ഒരു പെരുമാറ്റം തന്നെ കുട്ടികൾക്ക് മറന്നു
അത് ശെരിയാണ്
ഇപ്പോ ആ ആരെ വന്നിട്ടുണ്ടേ കുട്ടികൾക്ക് അറിയോ കുടുംബക്കാരെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിന്റെ
ഇല്ല ഞ്ഞിപ്പോ ആരെങ്കിലും വന്നാല് ഓല് ഫോണായിട്ട് ഒരു മൂല
ആഹ് മൂലെത്തന്നെയായിരിക്കും ആഹ് വന്നാലും ആർക്കും ആരെയെ അറിയില്ല ഇപ്പോ ഫോണാണ് ഫുള്ള് ഫുൾ ടൈം എല്ലാരടെ അടുത്തും ഫോണാണ്
ആഹ്
അതാണ് പണ്ടത്തെ ഇപ്പോഴത്തെലും നല്ല മാറ്റാണ്
മാറ്റണ്ട് വേറെന്താ ആഹ് എന്നാ വെക്കാം
ആഹ്